ഹലോ കേക്കുന്നുണ്ടോ സുഖം തന്നെ നല്ല വർത്താനം തന്നെ എന്താപ്പൊ പരിപാടി വെള്ളിയാഴ്ചൊക്കെ ആയിട്ട് ഇല്ല ഇന്നിപ്പോ ശനിയാഴ്ച ആയല്ലൊ ലേ
ആഹ് ദിവസം പോണെന്നും അരണില്ലേ
എന്താപ്പ ചെയ്യ ദിവസം പോണൊന്നും എല്ലാം അറീണില്ലേ ഓരോരോ തെര ക്ക്ത കേട്ട് ദെവസംങ്ങനെ കഴിഞ് സമയങ്ങനെ പോക്ണ്ട് ഉം ഉം
ശനിയാഴ്ച ആയിറ്റ് ഇപ്പത്താ ഇന്ന്പ്പോ കൊറച്ച് പരിപാടികളൊക്കെ ഇണ്ട് നമ്മള് ഇങ്ങനെ ആ ഒരു വഴിക്കൊക്കെ എറങ്ങണന്നുണ്ട് എത്രത്തോളം എറങ്ങാൻ പറ്റുംന്ന് അറിയില്ല മയക്കെ ആയോണ്ട് കാലാവസ്ഥ നമുക്ക് അനുകൂലല്ലല്ലോ
എങ്ങനെ എറങ്ങണത് വണ്ടിമ്മല് ഏത് വണ്ടിമ്മല പോണ് ഇങ്ങനെ പോണത് ബൈക്കാണെങ്കില് മഴ റിസ്ക്കാണ് കാരണം എപ്പഴാ സംഭവം റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിലും ബൈക്കുമ്മല് മഴയത്ത് പോര് ണത് ഭയങ്കര എടങ്ങേറാണ് ഒന്നാമതീ അപകട സാധ്യത ഈ സ്ലിപ്പ് ആണോ ഈ വഴുക്കണ പ്രശ്നങ്ങളുണ്ട് ഇജ്ജ് ഇപ്പോ എങ്ങനെ പോകാനാ പ്ലാന്
ബൈക്ക്മ്മലാണ് പ്ലാന് പക്ഷെ ഓവറ് ദൂരത്ത്ക്കൊന്നല്ല അപ്പൊ പിന്ന അത്ര പ്രശ്നണ്ടാവൂല ശരിക്കും ഇജ്ജ് പറഞ്ഞാരി തന്നെ നമ്മളെ ബൈക്ക്മെ പോക്മ്പൊ കൊറച്ച് ശ്രദ്ധിക്കണം നമ്മള് ഈ മയക്കാലത്തൊക്കെ ആവുമ്പോ
അതാണ് വഴി സാധ്യത എല്ലാം കൂടുതലാണ് അതോണ്ട ഞാൻ ചോദിച്ചത് എങ്ങനെയാ പോണ് എന്നുള്ളത് കാറന്നേണ് ഏറ്റവും ഏഹ് സ്യൂട്ടബിള് ഏറ്റവും നല്ല അനു ഇപ്പം നമ്മക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടുന്നെങ്കില് മഴക്കാലത്ത് ഏറ്റവും നല്ലത് കാറന്നേണ് ബൈക്കിനെ കാട്ടിലും എന്ത്കൊണ്ടും
പക്ഷെ കാർ ഓടിച്ചാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ബൈക്ക് എടുക്കുന്നത്
കാർ ഓടിക്കാന് ഇപ്പളും ഇജ്ജ് റെഡിയായിട്ടില്ല ലൈസൻസ് ഇണ്ടോ കാറിന്റെ
എടുത്ത്ക്ക്ണ് അന്നന്നെ അന്ന് എടുത്താണ് പിന്നെ അയിന്റേഷം പിന്നെ എടുത്ത് നോക്കിയിട്ടില്ല ഇപ്പ ഉള്ള ഒരുവിധ ആൾക്കാരൊ ൻക്ക് പ്രശ്നം അത് തന്നെയാണ് ലൈസൻസ് എട്ക്കാൻ നമ്മള് കാറ് പഠിക്കും പക്ഷെ അയിന്റെ ശേഷം എന്ത് ചെയ്യൂല അത് ഇടുത്തോക്കൂല അത് ഇടുത്ത് നോക്കാഞ്ഞാലുള്ള പ്രശ്നം വെച്ചാല് നമുക്ക് അത് എയിമാവുല്ല എന്നുള്ളതാണ്
കാറ് പെരലുണ്ടോ വെരല് ഏതെങ്കിലും കാറുണ്ടോ വണ്ടി
ഇല്ല സ്വന്തായിട്ട് വീട്ടിലില്ല അപ്പറ്ത്ത് ഏഹ് ഏട്ടന്മാരട്ത്തൊക്കെ ഇണ്ട് അയൽവാസികൾടെ ട്ത്തൊക്കെ
അങ്ങെ എന്നാ പിന്നെ കാറ് ഇതാക്കാൻ നോക്ക് ഞാനൊക്കെ ഇപ്പോ ഞാൻന്താ പറയാ ലൈസൻസ് എടുത്തന്ന് തന്നെ ബൈക്കും ഞാന് ഞാന് ലൈസ് എട്ക്കാൻ പോയേന മുന്നത്തെ ഇൻക്ക് ബൈക്കും കാറൊക്കെ അത്യാവശ്യം നല്ല ഉസാറായിട്ട് ഓടിക്കാന് കാരണം ഒന്നാമത് വീട്ടിലാണേ മൂന്നാല് കാറുണ്ട് ഏഹ് മറ്റേ ഈ ആഹ് എന്റെ ബൈക്ക് അടക്കം തന്നെ രണ്ട് മൂന്ന് ബൈക്കും ഉണ്ട് അതോണ്ട് സുഖാണ് എല്ലാ കാറും മറ്റേ ആഹ് ഇത്ണ്ടല്ലോ ഓട്ടോമാറ്റിക് അടക്കം നമ്മള് ഈ അങ്ങൻ തന്നെ നേക്കാക്കല് പക്ഷെ ഓട്ടോമാറ്റിക് കൊട്ക്കല് റിസ് ക്കാട്ടോ മറ്റേ ഗീറിനെ കാട്ടിലും നമ്മക്കയിന് ഗിയറ് എട്ക്കല് ഇങ്ങനെ മാ റ്റുണോണ്ടെ അങ്ങൻടി ഈസി ആക്ണോണ്ട് മറ്റേ റിസ്കാണ് അതുകൊണ്ട് പെട്ടെന്ന് കാറെ എയിമാക്കിയള അല്ലങ്കില് റിസ്ക് അല്ലേ ഇങ്ങനെ ഓരോരെ ബൈക്ക് എറക്കുമ്പള് ഫുൾ ബൈക്കായിറ്റന്നെ പോവാന്ന് പറഞ്ഞാല്
ഉം അത് ശരിയാണ് നമ്മളിപ്പോ നമ്മള് ഈ എന്ത് യാത്ര ചെലവ് നോക്കാണെങ്കിലൊക്കെ പിന്നെ പെട്രോൾ അടിക്കാനുള്ളതൊക്കെ നോക്കുമ്പോ കാറിന് ഒരു ഒരുപാട് ചെലവുകള് ഉണ്ടാവല്ലോ ബൈക്ക് ആകുമ്പോ നമ്മളൊരു നൂറ് രൂപയൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്കൊരു അൻമ്പത് അറുപത് കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടേണ്ട എന്ത് ബൈക്കുകളൊക്കെപ്പ അവൈലബിൾ ആണല്ലോ ക്ഷെ കാറാവുമ്പോ ഞമ്മക്ക് മാക്സിമം പോയാൽ ഒരു പത്ത് ത്ത് പത്തൊക്കെ പത്ത് ഇരുവൊക്കെ കിട്ടുക എന്നാൽ ഒരിതാണ്
അല്ല ആറ്റിത്ണ്ടല്ലോ ബി ബി എം ഡബ്യൂന്റെ എം സീരീസ്ണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ മാസം വാങ്ങീനു മറ്റേ ആപ്പ വാങ്ങീനു അത് എം സീരീസില ആവുമ്പോൾ ഇതുണ്ട് ബി എം നെ ഓല് എർക്ണ സീരീസ്ണ്ട്. ആഹ് മുപ്പത്തഞ്ച് കിലോമീറ്റർ മയിലിജ്ട്ടണ ഓല മൈലേജ് വണ്ടിയ വണ്ടിന്ന് പറഞ്ഞ നടക്ന്നാണ്. അങ്ങനെ ആൾക്കാർക്ക് കാരണം ബി എം ഒക്കെ ഒരു ഫാൻസി ഉണ്ടാവുമ്പോ പൊതുവെ മൈലേജ് കൊറവ് വണ്ടിയാണല്ലോ ചോലി ആ ഒരു പ്രശ്നം ഒഴിവാക്കാന് ബി എം ഡബ്ല്യുന്റെ എം സീരീസിന് നല്ല ഫിന്ച്ചറുള്ള വണ്ടി സാധനംണ്ട് പീസുകളൾണ്ട് അപ്പ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിഞ് കഴ്ഞ്ഞ മാസം ഏഹ് അങ്ങനത്തെ എന്തെലക്ക
ഞാന് ഇന്നാ സ്ഥിരയിട്ട് അധികവും ഇങ്ങനെ റെന്റ് വിളിക്കലാണ് പിന്നെ അപ്പൊ ഡ്രൈവറൂംണ്ടാവും പിന്നെ കാറുംണ്ടാവും പിന്നെ നമ്മള് ഓവർ അയിന്റെ നമ്മള് പെട്രോളടിക്കേണ്ട ഒരു അവസ്ഥണ്ടാവുള്ളു അത് പി ഫുൾ ടാക് ആക്കി അടിച്വിന്നുമോ പിന്നെ അത്ര സീന്ണ്ടാവലില്ല പിന്നെ ഞങ്ങളത് നോക്കലില്ല
ഷേ ഈ റെന്റ് വിളിച്ചാല് അമ്മക്ക് അമ്മളെ തയിട്ട് ഒരു പ്രൈവസി കിട്ടൂല്ല സംഭവം ശരിയാണ് അമക്ക് സ്ഥലത്ത് ഇറങ്ങിയ മു ക്ഷെ എങ്കിൽ വണ്ടിന്ള്ള നമുക് എന്താ നമ്മള ഒരാളഓ മ്മളെ കുടുങ്ങിണ്ടകുമ്പള്. എല്ലാ പിന്നറെന്റ് വിളിച്ചിട്ട് ഡ്രൈവറാ യിട്ട്അമ്മളനെ ആരെങ്കില ഒരാൾ വെക്ക അമ്മുടെ കുടബതന്നെ അപ്പോ ഓക്കെ ഏറ്റവും നല്ലതന്നെ കാറ് പെട്ടന്ന് ഏയ്‌മാക്കക എന്താ പണി കാറൊക്കെ കണ്ട് ഓടിക്കുമ്പോ റെഡിയാവൂല്ലേ എന്താ അപ്പൊ അവര് ഒരു മാസം എടുത്താണ് പോയാതന്നെ സങ്ങതി ടി ആവും ഫസ്റ്റ് തട്ടല് മുട്ടിലൊക്കെണ്ടാവും ഞാൻ തന്നെ ഇപ്പോ എത്രങ്ങാനം തട്ടിങ്‌ണ് പേരെത്തെ പുതിയ വങ്ങിയ ബെൻസാ ഞാൻ ഫസ്റ്റ് കൊണ്ടേയ് ഇടിപ്പിച്ചാനാണ് അതൊ കെണ്ടാവും പക്ഷെ ഈമായിക്ക അമക്ക് ഫാമിലക്കെയിട്ട് ങേണ്ടിലക്കെ പോക്മ്പോ പിന്നെ ഇപ്പൊ സുഖണ് ഇപൊമക്ക് ഏത്ണ്ടിയ്ട്ടും പോവാ വാപ്പ ഒരു പ്രശ്നം പറയാ ധൈര്യത്തോടെ തരും.
ഉം ഫാമിലിന്നേക്കെ പോകുമ്പോ പിന്നെ നമ്മള് സ്വന്തം പഠിക്കേണെ നല്ലേ നമ്മളിനെസ് റ്റ ഓഫീസ് പോകുമ്പോൾള്ളത് വാര്യാണ്. ഓഫീസ് പോകുമ്പോൾ പിന്നെ അമക്ക് എന്തയ്യാം അമ്മെളെ വർക്ക് ചെയ്യൻ വർക്ക് പെൻഡിങ്ള്ള വർക്ക്ക്കെ ആ സമയത്ത് പൂർത്തിയാക്കലും പിന്നെ അമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മൾ പിന്നെ കറോടിക്കും പിന്നെ വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റുലല്ലോ അതോണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോവുബോ ഞങ്ൾ റെന്റിന് വിളിക്കലാണ് പിന്നെ ഇപ്പൊ അമക്ക് ഒരുപാട് അവൈലബിൾ ആണല്ലോ ഈ ടാക്സികളായിട്ടും ഏഹ് ഊബറ് പിന്നാ അങ്ങൻത്തെ ഒരുപാട് സംവിധാനങ്ങൾ പുതിയ വന്നതോണ്ട് നമ്മക്കിപ്പോ വെരൽത്തുമ്പത്താണ്പ്പോ ഇതൊക്കെള്ളത് പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഫാമിലിൻ്റെ ഫമിലായിറ്റൊക്കെ പോകുമ്പോ ഏറ്റവും നല്ല നമ്മ സ്വന്തംഠിച്ചാണ്ട് നമ്മൾ പോണ്ട തന്നെയാണ്
എന്നായ മറ്റേ സാനം നോക്കിയാ മതി അതായത് ടെസ്ലന്റോക്കെ സാനാ അപ്പൊ അമ്മള് ഇപ്പോ ഒരു പ്ലാൻണ്ട്. പെരയിലിപ്പോ അങ്ങൻത്തെ ഒരു സാനം എറക്കണന്ന് അവുമ്പോ ടെസ്ല അങ്ങനത്തെടുക്കണെ അമ്മള് ഓടിക്കണ്ടല്ലോ? സംഭവം ജി പി എസ് ആ ട്ടൊടുത്താല് അമ്മക്ക്ങ്ങോട്ട പോണെട്ട എടുത്തല് കാർ ഓട്ടോമാറ്റിക്കയിട്ട് ഓടിക്കണ സംവിധാനള്ളോണ്ട്. പ്പ അങ്ങനത്തെന്ന എടുക്കണ എന്ന്ങ്ങനെ പറയുണ്ട് എന്നാല് അ ഇവിടെ ഇന്ത്യൽ അവൈലബിൾ ആണോ സംഗതി ആ സാധനം
അല്ല അല്ല അത് നമ്മളിപ്പോ ബാക്കിയുള്ള ഇപ്പൊ അമേരിക്ക പോലത്തുള്ള വൻകിട രാഷ്ട്ര ട്രങ്ങളിലൊക്കെ പറഞ്ഞാരി അവിടെ വയങ്കര അവിടത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ റോഡും കാര്യങ്ങളൊക്കെ വ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയൊണ്ട് അവ്ടെ അത്ര അതികം ഓൽക്കൊന്നുടി എത് എന്നൊരു ഇട്ക്കാൻ ഭയങ്കര സുഖായിരിക്കും പക്ഷേ നമ്മള ഇന്ത്യ പോലുള്ള റോഡുകളൊക്കെ ഭയങ്കര മോശയിട്ട്ള്ളൊരു സ്ഥലത്തവുമ്പോ പിന്നെ നമ്മള് ഇന്ത്യയിലുള്ള ട്രാഫിക് കക്കാറിയല്ലോ പലർക്കും ആതിന്റെ അവയർനെസ് ഇല്ലാത്തൊണ്ട് അയിനെ ബോധം ഇല്ലാത്തൊണ്ട് അവരെന്തെയ്യും അതേ ആക ഈ ഞമ്മള് ഈ അക്കെ എഇഐആണല്ലോ നിയന്ത്രിക്കുന്നത് അപ്പൊ അവര്ക്ക് അത് ന്ത് തിരിച്ചറിയാനും പിന്നെ അതിനന്സരിച്ച് പെരുമാറാനൊക്കെ ഇത്പോലുള്ളൊരു ഓ നൂറ്റൻപത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്ത്അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
നമ്മള് അങ്ങനെത്തെത് പറഞ്ഞിനി അപ്പ മര്തി ഓട്ടോമേറ്റിക്ക് എട്കാണെകി പിന്നെ ന്താണ് സുഖാണ് പിന്നെ നോക്കിയപ്പോ ങ്ങനെ കണ്ടീല്ല അങ്ങന് ത്തെ ആ ഓപ്ഷസൻവ്ടെ ഇല്ലൃ ഇന്ത്യയ്ടെ ആ ടെസ്റ്റ് ലെവൽസ്നോന്നും ഇല്ലാതോന്ന്ണ് പിന്നെ അവ്ടെ ഇപ്പൊ മറ്റേ ഓട്ടോമാറ്റിക് ഗീർ ട്ത്തീനിം അശ വ്ടെ ഇട് ത്തനതാട് തന്നെ ഒരു സുഖണ്ടാവൂല നമ്മള് മറ്റെ ഗീർമെങ്ങിനെ മാറ്റി മാറ്റി മാറ്റി ഇതിപ്പൊ എടകടക്ക്കമ്മള് കൈയ്യോണ്ടാങ്ങി മാറ്റില്ലെങ്കിൽ നമ്ക്കൊരു നേക്ക്ട്ടൂല ഓടിച്ചുമ്പള്
അതെ എന്റെ അഭിപ്രായത്തില് നമ്മളിപ്പോ ഇലക്ട്രിക്ക് വെഹിക്കിള് ആ വൈദ്യുതി ഉപയോഗിച്ച് സഞ്ചരിക്കണ്ട കാറുകൾ ട്ക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളെന്തിയ്യണം ഇന്ധനം ഉപയോഗിച്ചാണ്ട് പെട്രോള് ഡീസലൊക്കെ ഉപയോഗിച്ച് ഒ ഓടുന്ന വാഹന ക് ടാണ് നല്ലത് കാരണം നമ്മള്പ്പോ നമ്മളിപ്പത് ഡെയിലി ആവിശ്യങ്ങൾക്കാണ് നമ്മ നമ്മൾ ദിവസേനള്ള ഓഫീസ് ഇവിടെ ട്ത്തെന്നെയുള്ള ഓഫീസ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകൾ അങ്ങാടിയിൽ പോകാനൊക്കാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ് ഒരു ഇലക്ട്രിക്ക് വൈദ്യുതി ഉപയോഗിക്കെണ്ട ഒരു വളണ് വാഹനാണ് ഏറ്റവും നല്ലത് കാരണം ഞമക്ക് ഏ ഇപ്പോ വീട്ടിൽ സോളാറും കൂടി ഉണ്ടെങ്കിൽ അത്രയും സുഖായിരിക്കുലമക്ക് ലാഭായിരിക്കും പക്ഷേ ഞമ്മൾ ഈ ദൂരയാത്രകളൊക്കെ പോകുമ്പോള്ള പ്രശ്നൊച്ചാൽ ഇതിങ്ങനെ ചാർജിങ്ങിന് എങ്ങനെയാലും ഒരു അര മണിക്കൂറിൻ്റെ മുക്കാ മണിക്കൂറൊക്കെ മാക്സി മിനിമം വാണ്ടി വെരോല്ലോ അപ്പോ അത് ക്ക് ഭയങ്കര ബുദ്ധിമു ട്ടെരും മറ്റേ ഞമക്ക് എണ്ണ തീർന്ന് ന്നറിഞ്ഞാൽ ഞമക്കെന്തെ‌യ്യ തോട്ടടുത്തുള്ള പമ്പ്
പ പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പളേ ഇത് വന്നാലേ ഇതിന്റെ നമ്മള് ഹംമ്പഒ ഏ ഇരി എണ്ണ അടിക്ക്ണാ പ്രശ്നം ഓക്കെ എന്ത് എലക്ട്രിക്ക് അട്ത്തുള്ള യാത്രക്കാണെങ്കിൽ ആക്കെ നടക്കും ഇഞ്ഞ പോയി വരാം പറഞ്ഞാൽ ദൂരെ യാത്രയില് എ എപ്പോളെലൊക്കെ ചാർജ് കഴിഞ്ഞു പോയി പറഞ്ഞാല് ഇനി അവിടെ കുത്തി ഇടുമ്പോ അത്രയും ടൈമെടുക്കും ഷാന്നു അല്ല പ്രശ്നം അവ്ടെക്കെ അതൊക്കെ ഏ രണ്ട് ഭാഗതുക്കും ദൂരാത്ര പോകുമ്പോഴ് എന്താറയാ പ്രശ്നങ്ങളുണ്ട് അ യാത്കള് ഒരുപാട് നന്മകളുണ്ട് അങ്ങോട്ടു ഇങ്ങോട്ടുണ്ട് പിന്നെ പ്രശ്നം വെരാച്ചാൽ ഇതിന്റെ മെയിന്റിനൻസ് ഭയങ്കര ചെലവാണ് ഈ ഇലക്ട്രി വാഹനങ്ങളുടെ മെയിൻനൻസറഞ്ഞാൽ അ എന്തേലൊക്കെ പറ്റി കഴിഞ്ഞാല് ഏ അതല്ലെങ്കി ബജാൻ പറ്റാണ്ടന്നെമ്മള് എടക്കടക്ക് മെനുയിസി യ്യ്ണ്ടാവോലൊ അയിനൊക്കെ ബാരിച്ച ചെലവാണ് ചെലപ്പോ നമ്മള് ഈ സദാ ഇന്ധന വാഹനങ്ങൾക്ക് ഇന്ധന അടിക്കണേന്റെ അത്ര പോലും ചെലവ് അയ്‌നാകാടിം ചെലവെക്കാരംതിക്കോൾ നമ്മള് മൊത്തത്തില് ഇന്ധനം അടിക്കെനെക്കാൾ ചെലവ് ഇതിന്റെ മെയിന്റൻസിന് വെരും പിന്നെ എന്തേലൊക്കെ ബാറ്ററി എന്തെലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇത് മാറ്റേണ്ട വിഷയം പിന്നെ ഇതിന്റെ അപകട സാധ്യതികൾ കാരണം നമ്മളെന്നെ കുറെ ഒരുപാട് ന്യൂസിലക്കെ കാണുണ്ട് ഈ ഇലക്ട്രിക് വാഹനാണ് അധികം ഈ കത്തി ഇതാവ്ണത്. ഈ ചൂട് വരുമ്പോം. കത്തിപ്പോണത് ഈ ഈ ബാറ്ററി കേടരുന്നത് ബാറ്ററി പൊട്ടണത് ഒക്കെ അങ്ങനത്തെ ഒരുപാട് സാധ്യതകളുടെ നമ്മള് നോക്കണം മ്മൾ പിന്നെ വണ്ടി എടുക്കുമ്പോള്ള പൈസയും. ആഹ് ഒരേ റേഞ്ച് ഒരേ എന്താറയാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികള് ഒന്ന് ഇലക്ട്രിക്കും ഒന്ന് ഇന്ധനം എടുത്തു ക്കാണിക്കല് ഇന്ധനത്തിന്റെ ഡബിൾ പൈസ ഇലക്ട്രിനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഒരി നോർമൽ
അതൊക്കെ ഫിനിഷായിലെപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്ന്ക്ണ് ട്ടോ പ്പോ ഇപ്പോള് ള്ളപ്പോ മറ്റേ പണ്ടുണ്ടായിരുന്നേലും ഇക്ട്രിക് വാഹനങ്ങൾ ഓല പോലത്തുള്ള കമ്പനികളിൽ നിന്നൊക്കെ ഒരുപാട് പൊട്ടിത്തെറികളും കത്തലൊക്കെ കേട്ടിരുന്നു പക്ഷേ ഇപ്പൊക്കെ ഭയങ്കര കൊറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള ഇപ്പോ എന്തേ ഈ ഒരു ഇതാണ് വെച്ചാല് ഇപ്പോ ഈ എ ഈ സാധനം ഇലക്ട്രിക് ആവുമ്പോ ഇത് ഈ ഹാക്ക് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയണ്ട്. പലപ്പോഴി നമ്മള് കാണാറുണ്ട് പക്ഷെ അതിത്ര ഇപ്പോ അങ്ങനെല്ല പക്ഷെ അതിന്റെ ഒരു ആ ഒരു പേടി നമ്മക്ക് വൈകാത്തൊരു കാലത്ത് ഉണ്ടാവുമെന്നാണ് അതൊക്കെ നമുക്ക് ഈ മ മൊത്തം ഇലക്ട്രിക്കിൻ്ന്റെ നമ്മൾ ഈ സോഫ്റ്റ് വെയർ ഉപയോഗിച്ചണ്ടുള്ള വാഹനങ്ങള്ളാവുമ്പോ അത് പെട്ടെന്ന് ഹാക്ക് ചെയ്താണ്ട് നമ്മുടെ മൊത്തം നിയന്ത്രണം അവർക്ക് ഏറ്റെടുക്കാനുള്ള രീതിയിലൊക്കെ ഇപ്പോ പല സിനിമകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
പക്ഷെ ഒരു ഇലക്ട്രിക് വാഹനം ഹാക്ക് ചെയ്യന്ന് പറയുമ്പോള് അങ്ങനെല്ല നമ്മള് ഒരു കാര്യത്തിന് ഫോൺ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മള് ലാപ്പ്ഹാക്ക് ചെയ്ത് അപ്പ നമ്മ ഡാറ്റ ചോർത്താം. അല്ലെങ്കിൽ നമ്മളെ അവത് വഴി നമ്മുക്ക് അനെ ആ ഭീഷണിപ്പെടുത്താം അങ്ങനെ ചെയ്യാം പക്ഷെ നേരെ മറച്ച് നമ്മളൊരു വാ വാഹനം മറ്റൊരാള് അയിന്റെ അയിന്റെ ആക്സസ് എടുക്കുക അതല്ലെങ്കില് വാഹനത്തിന്റെ ഹാക്ക് ചെയ്തിട്ട് എന്താപ്പോൽക്ക് മെച്ചം അങ്ങനെയല്ല ഒരു ഹാക്ക് ചെയ്തിട്ട് നമ്മക്ക് എന്ത് ഭീഷണിയാണ് ഇപ്പൊ നമ്മൾ നേരിടണന്നത്- വാഹന ഹാക്കിയതുകൊണ്ട്?
അവർക്ക് നിയന്ത്രിക്കാനുള്ളെ കയി കയ്യും കാരണം ഇപ്പോ നമ്മള ഇപ്പോത്തെ ഏരു മഹീന്ദ്രയുടെ ബീനാണ് ബി നയണ് സിക്സ്റ്റി പോലൊത്തെ വാഹനങ്ങളിലൊക്കെന്ത്ണ്ട്? ഓട്ടോമാറ്റിക് പാർക്കിംഗസിസ് സംവിധാനം ഇണ്ട് അഥവാ ഞമ്മള് ഞമ്മളാ മാപ്പിൽ കാണിച്ച് നമ്മള് പേര് ഫിക്സെയ്ത് കൊടുതാല് അത് ഒട്ടോമാറ്റിക്ക് എന്തെയ്യും നമ്മള് പിന്നെ ഐന്റെ ഇരിക്കണം ആവശ്യയില്ല അത് ഓട്ടോമാറ്റിക്ക് അവിടെ കൊണ്ട് പാർക്കെയ്യും അയിനർത്ഥം എന്താണ് ആ വണ്ടിക്ക്ഒറ്റക്ക് ചലിക്കൊള്ള കഴിവുണ്ട്. ഈ എ ഉപയോഗിച്ച് ആണ്ട് അപ്പാതെട്ത്തിണ്ട് ഹാക്ക്യ്ത് വിട്ടാൽ നമുക്ക് എന്തെയ്യാം അതിനെ
ത് പൊന്നാ
ആഹ് അതെ.
മ്മ്ളെ വണ്ടി മോഷ്ടികപ്പെടും അതാ ഉദ്ദേശിക്കുണത്?
മോഷ്ടിക്കപ്പെടും ഞമ്മക്ക് ഞാ വണ്ടീൻ്റെ ഉള്ളിൽ തന്നാണെങ്കില് നമ്ളെ മൊത്തം നമ്മളെ നമ്മള അടക്കം കൊണ്ടകാനുള്ള ഒരു ശേഷി ഈ ഹാക്ക്യ്താലുണ്ടാവും ഓൽക്ക് ഹക്കർക്ക് ഉണ്ടാവും.
അങ്ങനെ അപ്പൊ കിഡ്നാപ്പിംഗ് അതല്ലെങ്കിൽ നമ്മുടെ വണ്ടി മോഷണം അത്തരം വിഷയങ്ങളിൽ ഈ ഒരു ഹാക്കിലൂടെ നമ്മള് നേരിടുന്നൊരു ഭീഷണിയാണ് എന്ന രീതില്
ആഹ് അതെയതെ.
ഉം ഏതായാല് ഇപ്പോ ഈ ഒരു ഇലക്ട്രിക് വാഹനയാലും അല്ലെങ്കിൽ ഇന്ധന വാഹന ആയാലും ഇതിനെപ്പറ്റി നമക്ക്. വീണ്ടും എന്താ പറയാ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയാണ് നമ്മള്. കൂട്ടാരക്കെ ഒത്തുകൂടുന്ന സമയത്ത് നമുക്ക് അയിനെ പറ്റി നീണ്ട ചർച്ചകൾ അടുത്ത വേറെ സമയത്ത് ആക്കാ എന്ന്ളെ എന്റെ ഒരു അഭിപ്രായം
അതെ അതെ ഓക്കെ ശരി ഇന്നാൽ ഓക്കേ.
ഓക്കെ.